ഹലോ കേൾക്കത്തില്ലേ ആ കേൾക്കാം കേൾക്കാം ആ എന്തൊക്കെയുണ്ട് വിശേഷം
എന്തൊക്കെയാണ് വിശേഷം
എന്നാ വിശേഷം ഇങ്ങനെ പോണു ഇന്ന് എന്തായാലും പൊതുവെ മഴയില്ലായിരുന്നു അതൊരു വലിയ വിശേഷം
ആ ആ ഇവിടെ ഇല്ല നല്ല തണുപ്പുണ്ട്ട്ടോ പക്ഷെ മഴ ഇന്ന് അങ്ങനെ ഇണ്ടായിട്ടില്ല വെയില് ചെറുതായിട്ട്ന്ന്റച്ചിട്ടുണ്ട്
അതെന്താന്ന്ച്ചാ ഇന്നലെ മിനിഞാന്നൊക്കെ നല്ല മഴയല്ലായിരുന്ന
അതെ നല്ല മഴയായിരുന്നു ഇല്ലെ കുഞ്ഞ നോക്കി ഉം
അതിന്റെ ഒന്ന് ഉണങ്ങിട്ട് തോരാനൊക്കെ ആയിരിക്കും
അതെ ആ ആ ഇനി മഴയാവും ഇന്നലെ ഇന്നൊന്നും ഇപ്പോ സ്കൂളില്ല സ്കൂള് തുറന്ന് ഇണ്ടാവുമ്പോഴാണ് മഴേടെ ഒരു ഇത് വരുന്നത് മഴ കാര്യമായിട്ടുണ്ടാവ സ്കൂള് ഇണ്ടാവുമ്പഴ അപ്പൊ പിന്നെ അവര് പെട്ടെന്ന് മഴ ചാറിയാ മതി അപ്പോ അവര് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ആ ജില്ലക്ക് അങ്ങ് അവധി അങ്ങനെയാണ് ഓറഞ്ച് അലേർട്ട് നമ്മള് പഠിച്ച കാലത്തൊന്നും ഒരു ഏ പേമാരി പെയ്താലും ഇണ്ടായിരുന്നില്ല ഒരു ലീവ്
അവധിയിയിലായിരുന്ന്
ആ ഇപ്പത്തെ മക്കൾക്ക് ജസ്റ്റ് അത് പറയണ്ട നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്കാണ് വണ്ടി വരുന്നത് അപ്പോ ഒന്നും വേണ്ട കയറ്റി വിട്ടാ പോരെ നമുക്ക് എത്ര മ മഴേണെങ്കിലും പിന്നെ ആ സ്കൂളുകൾക്കും ഒരു തകരാറൊന്നുല്ല ക്ലാസ് കുത്തിരിക്കുമ്പോ ഒരു പ്രശ്നോല്ല ആ
എന്നിട്ട് അവസ്ഥ അവധി
എന്നിട്ടും അവർക്ക് അവധി അപ്പൊ അതാണ് പറയുന്നേ പിന്നെയന്ന് പറഞ്ഞാ കാലം മാറി കാലം നമ്മളെ പോലെത്തെ കാലം അല്ലല്ലോ ഇപ്പോ ഇപ്പ കാലത്തിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളെ പോലത്തുള്ള നമ്മളെ കാലത്ത്ള്ള അത്ര അതിനേക്കാൾ സൗകര്യമായിട്ടാണ് ഇപ്പോ ഉള്ളത് ഇപ്പത്തെ മക്കൾക്കും എല്ലാവർക്കും ആഹ് നമുക്ക് പഠിക്കാനൊന്നും അ ത്രയ്ക്ക് പറയത്തക്കവണ്ണള്ള സൗകര്യൊന്നും ഉണ്ടായിരുന്നില്ല. ഇള്ള സൗകര്യത്തില് പഠിക്കാ ക്ഷേ അന്ന് നമ്മള് പഠിച്ച കാലത്തൊക്കെ കറന്റ് പോയാ വള വളക്ക് കത്തിച്ച് ക എന്താ കൊളത്തിട്ട് നമ്മൾ പഠിച്ചിനി.
ആഹ് മണ്ണെണ്ണ വെളക്ക്.
ആഹ്
ഇപ്പോഴത്തെ മക്കൾക്ക് മണ്ണെണ്ണവിളക്ക് എന്നാന്ന് പോലും അറിയാൻ പാടില്ല.
ഇല്ല ഇല്ല അങ്ങനെയാണ് ഇപ്പോ കറ ന്റ് ഇ ഇണ്ടാവാതിരിക്കലില്ലാ നമ്മടെ കാലത്തെ പോലെ വൈദ്യുതി ക്ക് തടസ്സോ വൈദ്യുതി ഇല്ലാതിരിക്ക്യാ അന്ന് വൈദ്യുതിക്കന്നെ നല്ല തടസ്സമായിരുന്നു.
കറണ്ട് ഇല്ലെങ്കിൽ ഇൻവേർട്ടർ ഉണ്ടല്ലോ ഇപ്പം
ഇൻവെർട്ടറും ഇൻവെർട്ടറും സോളാറും ഒക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത് കറന്റിനൊരു ക്ഷാമവും ഇല്ല. ഇപ്പോ എത്ര വേണ്ട മാരിയാണ് ഇപ്പോ നമ്മള് യൂസ് ചെയ്യുന്നത് നമ്മളെ കാലത്ത് ഒരു വേനൽ കാലമാണെങ്കിൽ പോലും ഏഹ് ഒരു ഏ സിയോ ഒന്നോ ഒരു കൂളറോ ഒന്നുമില്ല ഫാന്
ഒരു സാധനവും ഇല്ല.
ഉണ്ടാകുന്നതാ ഇന്നത്തെ വ വലിയൊരു ഭാഗ്യമായിരുന്നു. അന്ന് ഒരു ഫാൻ ഉള്ളത് തന്നെ നമുക്ക് ഉം
ഉം അന്നേരം ഞാൻ ഓർക്കിണ്ട് ഞങ്ങള് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഒ വെ പൊറത്തിറങ്ങാൻ പാടില്ലാത്ത വല്യ മഴയായിരുന്നു അന്നേരം ഒന്നും അവധി ല്ലാട്ടോ എന്തോരോ ഉരുളപൊട്ടലുണ്ടായതൊക്കെ. ഉരുള്പൊട്ടുണ്ടായി ഞങ്ങടെ വീടിന്റെ അപ്പുറത്തെ ഉരുള് പൊട്ടി ഒഴുകി പോയതൊക്കെ അപ്പോ ഒരു ഓഹ് മൂന്ന് നാലു പേര് മരിച്ചു.
മഴ ഏഹ് നമുക്ക് ന്നാലും അത്രയും ആഹ്
ആഹ് അന്നേരന്ന് വെച്ചാ അവ അവധിയെന്ന് പറഞ്ഞിട്ട് ഏഹ് എന്തോ?
അത്രയും ബുദ്ധിമുട്ടാണ് അവധിയും തരൂലാന്ന് അത്രയും നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് അതിന്റെ അത്ര വേണ്ട ഉരുൾപൊട്ടൽ വേണ്ട ആഹ് ഒരു മഴ പെയ് പെയ്താ തന്നെ അവധിയുമാണ്.
ഒരു പകല് ശക്തമായിട്ട് മഴ പെയ്താൽ മതി പിറ്റേ ദിവസം റെഡ് അലേർട്ട് ആയി അവധിയായി.
ആഹ് ആഹ് ഏത്ര പെട്ടന്നാ അലേർട്ടുകളൊക്കെ പ്രഖ്യാപി പിന്നെയന്ന് പറഞ്ഞാ കുറച്ച് അത് എന്തെന്ന് വെച്ചാ കുറച്ച് സുരക്ഷിതമാണ്. അത് നമുക്ക് പറയാം. മക്കളെയൊക്കെ ഒന്ന് സേഫ് ആക്കി നിർത്തുന്നതൊക്കെ നല്ലതാണ് ഏഹ് ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ. നമക്കു മഴ പെയ്യുമ്പോ അപ്പോ അവിടെക്കെ നല്ല പേടി അത് ഇത്രൊക്കെ ഉറപ്പ് വിശ്വസിച്ചു ഇതാക്കാൻ പറ്റിയ ഒരു മഴയല്ല.
അല്ലാല്ലേ?
പൊളിയാനൊക്കെ ആയി മല പൊ പൊളിക്കാനെക്കെയുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു രണ്ടു വർഷം മുൻപ് അങ്ങനെ ഇണ്ടായിരുന്നു.
അന്നിട്ടോ?
അപ്പോ നല്ല പേടിയാണ് ന എങ്കിലും
ഈ ആഹ്
അഞ്ച് കിലോമീറ്റർന്റെ ഡിസ്റ്റൻസിലാണ് മല അതെ അതെ ആത്മവിശ്വാ വേണം ആഹ് ല് തവക്കൽത്തു അലള്ള
ആഹ് അത് തന്നെ അ പിന്ന്യെന്നാ എന്നി അവധി പ്ര ഖ്യാപിച്ചാലും എന്തൊക്കെ കാണിച്ചാലും വരാനൊള്ളത് വഴി തങ്ങൂലാന്ന് നമ്മുടെ മര്ണം എവ്ടെയാണോ ആഹ്
ഒര് ഒര് യാ രാത്രി
ആഹ് ഇപ്പച്ചാ ഈ ഫൂ പണ്ടൊക്കെ ഫൂമിക്ക് പിന്നേം ബലം ഒണ്ടായിര്ന്നു ആഹ് ഇപ്പ ഫൂ
ത്രി കൊണ്ടെ എല്ല ത്രേ കണക്കിന് ജനങ്ങള് ആയിരക്കണക്കിന് ജനങ്ങള് മരിച്ചതും ഒക്കെ
മരിച്ച ആഹ്
ഒക്കെരു ഉം അവര്ക് എന്തെങ്കി പോലെ രാ നീക്കൊ എന്താ അതില് വാക്യായവരു ഉണ്ട് അവർക്കറ്യായിരിക്കും എന്താ സംഭവിച്ചേന്നു
ആഹ് അതെയതെ
അങ്ങനെയാണ് മനുഷ്യൻ കാര്യമെന്നെ പ അത് അതിനൊരു ഉദാഹരണവാണ് അത്രേ മനുഷ്യന്റെ കാര്യൊള്ളൂ അവിടെ എത്ര
മ
മ്മാര്ണ്ടായിട്ട്വെന്താ
ആഹ് എ പ്പ എന്നിട്ടും മൻഷ്യമ്മാര് പഠിക്കുന്നില്ലല്ലൊ
ഇല്ല അ ഒരുപാട് ദൂർത്തടിച്ചു കളയുന്നുമൊക്കെയുണ്ട് പാടുപേര്
ആഹ്
അനാവശ്യമായിട്ടൊക്കെ പൈസ ചെലവാക്കു ന്നതും ഒക്കെണ്ട് എത്രേ
ഇഷ്ടം പോലെയൊണ്ട് ഇതൊന്നും കണ്ടട്ടും പഠിക്കുന്നോര് ൽ ഇല്ലല്ലോ
ആ പഠിക്കില്ല ആ നമ്മളവരെ കുറ്റപ്പെടുത്തല്ല അവനാന്റെ കയ്യില് പൈസണ്ട്ന്നുണ്ടെങ്കിൽ എത്ര ചിലവാക്കുന്നതും പ്പതാ ഒരു ഒരു ലക്ഷം രൂപ ശമ്പളള്ള ഒരു ഭർത്താവ് ഭർ
ഉം
ഒരു ഭർത്താവിന് ഒരു ലക്ഷം രൂപ ശമ്പളണ്ടെങ്കില് ഏഹ് അതി അവന്റെ ഭാര്യയ്ക്ക് അയ്യായിരം രൂപേടെ ജെ ഡ്രസ്സ് വേണങ്കി അവക്ക്‌ എടുത്തൊ ട്ക്ക അതൊന്നും
എടുത്ത് കൊടുക്ക ആഹ് പക്ഷെ ഒരു കുറചൊക്കെ നമുക്കത് പാവങ്ങൾക്ക് കൊടുക്കാനും
പാകം വേണം ആ വേണം അത്ര അള
ആഹ്
ന്നേ
ഹലോ ആഹ് അതെ അതെ അതെ ആഹ് കേൾക്ക്ന്ന് ഇചെരെ റേയ്ഞ്ച് വിട്ടു പോണ പോലെ തോന്നണു
ആഹ്
ചെർതായിട്ടങ്ങനെ. എന്തോ?
അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ന്ന്. ഇത്രേള്ളൂ മനുഷ്യന്റെ കഥ അതാലോചിച്ചാ മതി ജനം ആയി. ആയിരങ്ങളല്ലേ പോയത് ആ ഒരു ഒറ്റൊരു ദുരന്തം കൊണ്ടാണ്. അങ്ങനെയും പോയത്
പോയ ആഹ് ഒരു ഒരു രാത്രി
അതില് എത്ര ഏഹ് മ്മ് ആര് എല്ലാ എല്ലാ വി ദ ജനവിഭാഗങ്ങളും.
ആഹ് എല്ലാ മതസ്ഥരും ഒണ്ടല്ലോ?
പോലെ
ആഹ് മ എല്ലാ മതസ്ഥരും ഉണ്ട് അതിനകത്ത് ക്രൂരന്മാര്ണ്ട് ന്ന
ആഹ്
റൈഞ്ച് വിട്ടു പോണോലോ?
ആഹ് ആരും മൻസ്സിലാ എങ്ങനെയൊക്കെ മൻസ്സിലാക്കി പോയി കഴിഞ്ഞന്റെ ഭൂമി എ പ്പഴേ നന്നായേനെ. അല്ലേ?
ഉം അതെ.
ആഹ് ഇപ്പഴും അവടെ അവടെ ഇപ്പൊ അതെല്ലാം സംഭവിച്ചു വീ ണ്ടും പഴേപോലെ പഴേതിനെക്കാലും.
നാട്ട്ല് അവർക്കൊക്കെപ്പൊര് എല്ലാർക്കും ഒരേ ഒര് പോലത്തെ വീടല്ലേ ഉള്ള. എല്ലാ ആളുകൾക്കും ടൗൺഷിപ്പും. ഇപ്പോ ഹ് കൊറേ വീട്കൾ കൊടുത്തിട്ട്ണ്ട് ല്ലാക്കൊ ഇഞ്ഞിപ്പോ ഹ് ഇല്ലാത്തവന് ഓടുപെരേ താമസിച്ചവന്. അതൊരു ഹ് താണ്.
അനുഗ്രഹവായി വല്ല്യോരു ഇതാ.
ആഹ് ഷെ വാക്കിള്ളവര് ആഹ് കൂടപ്പറപ്പ് മറ്റ്. കൂടെ ള്ളവരൊക്കെ പോ രു സങ്കടം ണ്ടാവും അവർക്ക്. ആർക്കായാലും ണ്ടാവില്ലേ? തൊരു തോ ഒരു കൊഴപ്പോ ത്താ മനുഷ്യന്മാ ര്. പോയി എന്ന് പറയുമ്പോ നമ ആർക്കാലും അംഗീകരിക്കാ അതും ഒരു വീട്ടിൽ നിന്നും ഒരാളല്ല പോയത്. ഒന്ന് അഞ്ചു ആറും പേര് പോയ തൊക്കെണ്ട്. പ്പതാ ഒരു അമ്മയുടെ മൂന്ന് മക്കളും മൂന്ന് മക്കളും അ ച്ഛനും അമ്മിം ആയൊരു
ആഹ് ഒല്ല ഒരു വീട്ട്ല് ഒരാള് മാത്രം അവശേഷിച്ച വീടുണ്ട്.
ആഹ് അങ്ങ നീണ്ട് പോയെ. ങ്ങ നീ ണ്ട് അവ ടെ ആയ് സ്സിന്റെ ആഹ് നീളം കൊണ്ടെന്ന് വേണെങ്കി പറയാ.
അതെ ഒരാളെങ്ങാണ്ട് ഗൾഫിലായിരുന്നിട്ട് ഹ് തിരി ച്ച് വന്നപ്പോ ആരും ഇല്ലായിരുന്നല്ലോ.
ട്ടിലില്ലാ ഹാ അങ്ങനെരു അവസ്ഥയായി പിന്നെ ഒരു പള്ളിയൊ ക്കെ ആകെ തകർന്നല്ലോ ആകെ ഒലിച്ചു പോയല്ലോ.
ഉം പള്ളി സ്കൂള് അവിടെയൊന്നും മതവും ഇല്ല ഒന്നുല്ല മനുഷ്യ മ്മാര് ഇതൊക്കെ കണ്ട് പഠിക്കണം മതത്തിലും അല്ലാ സമ്പത്തിലും അല്ലാ ഒന്നും. മനുഷ്യ സ്നേഹൊണ്ടെങ്കി തന്നെ
അവടെ ഉം അവടെ ഒരു മതസ് ത്തിന് അവിടൊരു മതല്ല ജാതില്ല പ്പോ
ആഹ്
മതജാതി ഭേദമന്യോണ് അവര് അവടെ കെടക്ക്ന്നത് പ്പൊ എല്ലാ മതസ്ഥരും ഒരുപോലെയാണല്ലോ ഒരു സ്ഥലത്താണല്ലോ അവരെ എല്ലാ അട ക്കം ചെയ്തത് ആ
അടക്കം ചെയ്തത് അതിപ്പോ ഒരു മതത്തിന്റേതായ ഒരാചാരത്തിലുലല്ല ഉം ന്ന ആയിക്കോട്ടെ ആ ശെരി